കേൾക്കാവൊ
ഓ കേക്ക്ണ്ട് എന്താ ആടെ വർത്താനം
എന്തെടാ സുഖം അടിപൊളി ഉഷറായിപോണ് അലോ പടച്ചോനെ വിളിച്ചു പോണാണ് ചെല സമയത്ത്
എ എന്തേ എന്തെറ്റി
അല്ല പണിണ്ട് പണി പണി
ഏ എന്താരടി
ഞാന് കോഴിഫാമിലാണ്
ഏഹ് ആഹ് കോയി ആ കോയിന്റെ സൗണ്ട്കേക്ക്ണ് ണ്ട് ല്ലോ
ആഹ് അപ്പൊ ഏതായാലും രണ്ട് മണിക്കൂർ പണിയെടുക്കണം ആരണ്ട് മണി ക്കൂർ എങ്ങനെ കായ് ആക്കാന്ന് നമ്മളാലോജി
ആഹ് അല്ല കോഴി ഒന്നും കണ്ടമാനണ്ടോ
കോഴിയേള്ക്കെണ്ടടാ കോഴിയേക്ക് സുഖല്ല
എന്തറ്റി ഏ കോഴിന്റെ സീസണില് രോഗങ്ങളൊക്കെണ്ടാവും
ഏ നീ കഴിക്കണ കോഴിയേള്ക്കെ അടിപൊളിയാന്ന നീ കരുത്ണത്
ഏഹ് അതാ നമ്മക്ക് നമ്മളിപ്പോ രോഗൊന്നും അന്നെഷികൂലല്ലോ
അതില്ല എൽ മനുഷ്യന്മാരെ പോലെ തന്നെ ചെറ്യേകുട്ടിനെ നോക്കണമാതിരി നമ്മള് കോയിനെ നോക്കണം
ഏഹ് അല്ലന്നാലും കടേള്കൊക്കെങ്ങനെ അയക്കണത് ഇത് രോഗപേതായതൊക്കെ തന്നെഅല്ലെ അയക്കല്ണ്ടാവാ പറയാം പറ്റൂലല്ലേ
അല്ലാ ഹോട്ടൽകൊക്കെ പോണതൊക്കെ തട്ടിക്കൂട്ടി വെട്ടിക്കൂട്ടിആക്കി തരല്ലേ
ആഹ് പറയാൻ പറ്റൂലല്ലേ എന്താള്ന്നക്കയില്
ഏയ് നമ്മക്കതൊന്നും പറയാറ്റില്ല പക്ഷെ ചെലേലൊള്ളുട്ടോ അങ്ങനെക്കെ കൊണ്ടോവാ ഒട്ട്മിക്ക ക്ക ആൾക്കാരും ഇപ്പ ങ്ങള്തൊക്കെ ക്കാൾക്കാരുപറഞ്കയ്ഞാ എന്തേലും അസുഖള്ളവരാണങ്കി എന്തിയും ഓര് അത് ഒഴിവാക്കും ആ കോഴ്ളേ അറുത്ത് കളയാം പറേം അസുഖള്ളകോഴ്ള് വികലാങ്കരൊക്കെണ്ടാവും
ഏഹ്
ഒരുകാല തച്ചകര ഓലു വല്ല പൊൻഗിനൊക്കെ പോയി പോണമാരിയൊക്കെയാട്ട് നടക്ക ആ ജന്മനാവര്ന്നത
ഏഹ്
നമ്മള് പെരേകുടിന്ന്ണ്ടാവണീനൊന്നും നമ്മള് വികലാംഗരെ കണ്ടിട്ട്ണ്ടാവില്ല
ഉം അതെന്താ ഇങ്ങനെ മര്ന്നൊക്കെ അടിച്ച്കയ്റ്റ്ണോണ്ടാ
അല്ല മര്ന്ന് അടിച്ചിട്ടോണ്ടല്ല ഓൽക്ക് കാൽസ്യത്തിന്റെ കൊറവോ എന്തെങ്കിലുക്കെണ്ടാവും
ഉം അത് പിന്നെ പരിഹരിക്കായീല അങ്ങനെ തന്നാവും
എങ്ങനെ
അത് പിന്നെ പരിഹരിക്കാനുള്ള ഓപ്ഷല്യ
അയിനായിട്ട് എന്ക്ക് കേടും കൊയപ്പൊന്നും ഇല്ല ആള് ഇപ്പ ഞമ്മളെ കുടീലൊരാള് ഹാൻഡികാപ്പ്ടായത് ആള് മോശമാണെന്നല്ലല്ലാ അർത്ഥം ആൾക്ക് ആരോഗ്യപരമായി ആഹ് അതേപോലെയാണ് എറച്ചിക്കൊന്നും ഒരു കുഴപ്പല്ല തിന്നാ പക്ഷെ ഞങ്ങള് തിന്നലില്ല നമ്മുക്ക് ഇതൊക്കന്നെ കാണുമ്പ രണ്ടു കാലു മടക്കണ കാണുമ്പോ ഒന്ന് വടക്കും ഒന്ന് തെക്കും പോണേനെ എങ്ങനേടാ തിന്ന അയിനെ അറുക്കാൻ പിടിച്ചാ തന്നെന്തുണ്ട് കാല് പൊങ്കി നിക്കണ മാരിയങ്ങന നിക്ക
ഏഹ് എന്നിട്ട്ങ്ങള അടെ പണിക്കാരനാണോ അതോ മൊയലാളിയോ
നമ്മള് മൊയലാളിയാണ് മൊയലാളി
ഏഹ് ഏഹ് നിങ്ങളെ തന്നെയാണോ സ്ഥാപനംന്നൊ
സ്വന്തം ഫാമാണ് ആഹ് അതെ രാവിലെ ഒരു രണ്ടു മണിക് കൂറൊന്ന് ചെലവഴിച്ചാല്
ഉം
അത് കയിഞ്ഞു ആദ്യത്തെ പതിനഞ്ചിവസം വൈന്നേരം വരണം പിന്നത്തെ പതിനഞ്ചിവസം നമ്മള് രാവിലെ മാത്രം ആഹ് അത് ചെറിയ കുട്ടികളാവ്ണ സമയത്ത് തീറ്റ ന്നും ഓട്ടോമാറ്റിക്കാവൂല്ല വെള്ളൊന്നും ഓ ട്ടോമാറ്റിക്കാവൂല്ല അപ്പ രാവിലെ മ്മള് കാൽസ്യത്തിൻ്റെ മരുന്നുകൊടുക്കും വൈന്നേരം നമ്മള് സാദാ വെള്ളം കൊടുക്കും അങ്ങനെ ഇതിന് ഇങ്ങനെ മരുന്നുകള് കൊറെ കൊടുക്കാണ്ട്
ആഹ് ഇതൊക്കെ എന്ന മെച്ചൊള്ള പരിപാടിയാണോ നീ ഇങ്ങനെ മരുന്ന് നോക്കലൊക്കെ പാടെ
പരിപാടി മെച്ചം പിന്നെന്താ
ആഹ്
രണ്ടു മണിക്കൂറുനോക്കിയാ ആ മുപ്പത് ദിവസം കഴിയുമ്പ പത്ത്നാല്പത്തഞ്ചുറുപ്യ ട്ടൂല്ലേ രണ്ട് മണിക്കൂർ കയിഞ്ഞിട്ട് അനക്ക് എന്തു പണി ട്ടാച്ച പൊയ്ക്കൂടേ
നിങ്ങള് വേറെ പണിക്ക് വരുണ്ടാ
ഞമ്മള് പൊക്കില്ല ഞാൻ എണിക്വാണെങ്കി പോവാറുന്നതാ പോണ്ടോല്ക്ക് പോവാ ഞമ്മള് പൊക്കില്ല ഞാന് പെരിന്തൽമണ്ണ
ഏഹ് ഞാ അവടെ കോട്ടക്കലാ
കോട്ടയ്ക്കല അടിപൊളി കോട്ടക്കലെവിടെയാ
കോട്ടക്കന്ന് ഒരു ഉള്ളോട്ട് പോണം ഒരു ഇന്ദിനൂര്ന്ന് പറയും
ഇന്ദനൂര് വല്ലാണ്ട് പോണ്ട ഇന്റെ ഉമ്മാൻ്റെ കുറേ കുടുംബക്കാരുണ്ടവിടെ അവരെ വീട്ടുപേര് ഉം
ആരുണ്ടാവല്ല
എന്താ അപ്പൊ ആരുണ്ടാവോ അവിടെ ചെക്കന്മാരൊക്കെ ണ്ട്
ഏഹ് അറിയറിയാ ഞാൻ ന്നാല് ഇന്ദരൂര്ല്ല ചൂനൂര് അറിയോ ചൂനൂര്
ഏത്
ചൂനൂര് ഇന്ദിനൂര് കുറച്ച് കഴിഞ്ഞ്ട്ടാ
കൂനൂര് ഇല്ല അറിയില്ലടാ
അതാണ് എൻ്റെ നാട് ശരിക്കും ഞാൻ ഇ അത് ആർക്കും അറിയില്ല അതുകൊണ്ട് ഇ ഇന്ത്യ വിട്ട് പറയും
കൂവനൂര് ഞാനേ വന്നിട്ടില്ല ഇനി വന്നൊണ്ടന്ന് നിനാ പാസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോ
ഉണ്ടാവോ ആഹ് ആയിക്കൂടെ പോയിണ്ടാവോ പിന്ന ചേണ്ടീക്കൊക്കെ പോയിക്കൂടെ മലപ്പുറത്തൊക്കെ
ആഹ് അപ്പൊ പോയിട്ടുണ്ടോ ആഹ് നൂറ് ശതമാനം
നമ്മള് ഓർത്ത് വെക്കാൻ നമ്മൾക്ക് അവിടെ ആരുല്ലല്ലോ
ആഹ് ശേരിയനെഎന്തേലും മൈൽസഖാനൊക്കെമാണോ അല്ലനിണ്ടെ ചിക്കന് എത്ര ഉണ്ടാവും ഇപ്പോ ഏകദേശ കണക്ക്
അറക്കിയപോ മൂവായിരന ഉണ്ടായിരുന്നു
ഏഹ് എന്തരോഗയി ആഹ് അത് ഇത് അറക്കണ സമയത്ത് എത്ര പൈസക്ക കിട്ടുക
അന്ന് വിരിഞ്ഞറങ്ങിയ കുട്ടികള്
നിങ്ങളിനെ വിരിഞ്ഞ് വാങ്ങലാണോ അതോ ഇൻങ്കിബെറ്റർണ്ടോ
ഇല്ലല്ല അതൊക്കെ അതിന്റെ ടീമി നമ്മുക്ക് ഇവിടെന്ന് ഇറക്കി തരും അവര് തന്നെ തിരിച്ച് കൊണ്ട് പോകയും ചെയ്യും നമ്മള് നോക്കുക
യെഅത്ര മതി പരിപാലനം
വേറെ പണിയൊന്നുല്ല പരിപാലനം മാത്രം
ഉം അപ്പൊ ഒരു ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ട് പരിപാലിച്ച് നല്ല പ്രായമായ കോഴിനെ വിൽക്കണമയാത്ത് എത്ര കിട്ടും
നമ്മക്ക് കിലോന് ആറ് റുപിയാണ് കി -
കിലോനുസരിച്ചല്ലേ
ആഹ് ഒരു കിലോന് ഒരു കോഴിക്ക് ആറുപ്യ
ആഹ് ഒരു കിലോന അതാണ് കാടെൽ നൂറ്റിമു- ഇപ്പ നൂറ്റിപതിനക്ക വിക്കണ്
ആഹ് അന്നു അത് അവിടുത്തെ പൈസ ഇവിടുത്ത പൈസയും കമ്പാരിസൺ ചെയ്യരുത് കാരണം
ലുണ്ട്
അല്ലല്ല അങ്ങനെനൊന്നും അല്ല ഇതിന്റെ കണക്ക് ആഹ് നമ്മ് ഞങ്ങള് നോക്കണ ആൾക്കാരാ വളർത്തന പരിപാലനത്തിനാണ് എന്ത് ചെയ്യുന്നത് കിലോന് ആറ് രൂപ പക്ഷെ ഈ കോയി പരിപാലിച്ചികാണ്ട് ഈ രണ്ട് കിലോ തികയാണെന്നുണ്ടെങ്കിലെ അയിന് ഇമ്മണി ചെലവുണ്ട് ഒരു കിലോന് നൂറുപ്പ്യന്റെ ചിലവുണ്ട് നൂറ്റിപ്പത്ത്റുപ്പ്യയാണ് ഒരു കിലോ ഒരു കോഴി ആവാനുള്ള ചെിലവ്
ഉം ഉം ഫുഡിന്റെ കായി-
അപ്പോ രണ്ട് അതെ ഫുഡ് എന്തൊക്കെ ആയിട്ട് പിന്നെ നൂറ്റിപ്പ ഒരു രണ്ട് കിലോനൊക്കെ ആവാന് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് റുപ്പേന്റെ ചെലവാണ് പക്ഷെ ഒരു കിലോം കഴിഞ്ഞിട്ട് ഒരു കോഴി ചത്ത് - ചത്താ ആരിക്ക് നഷ്ടണ് മുതല് ഇറക്കിയ ആൾക്കാരിക്ക് നഷ്ടണ് ഞമ്മക്ക് ഒരു ആറുപ്പ്യേ ചിലപ്പ പോവുള്ളു
ആശേരിയ അല്ല അപ്പൊ നിങ്ങക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഓല് തരും ഏഹ്
യഥാർത്ഥ ആൾക്കാര് ഓലല്ല ഇവിടെ കടകൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്
ആഹ് അപ്പൊ ഇങ്ങക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ മേച്ചള്ള പരിപാടിയാണല്ലോ അപ്പൊ അപ്പൊ ഈ കോയി ചാവ്ണേന് കോയി ചാ ഈ കോയി ചാവണേന്റെ ഉം അധികാരം ആരിക്കായിന് ഏഹ് ചത്തെന്ള്ള കാരണക്കാരായിട്ട് നമ്മകന്തെലും ഓലി തരുവോ അതോ നമ്മള നമ്മളതിന്ന് കൊറക്കുവോ എങ്ങനെ ഉണ്ടാവുക
ന്നെ അത് കുറയും കാരണം എന്തായാലും കുറച്ച് ചാവും
ആഹ്
പിന്നെ വല്ലാതെ ചാവാതെയമ്മള് നോക്കുക വല്ലാതെ ചത്ത് കഴിഞ്ഞാല് ഓല് ഫാമൊഴിവാക്കും
ആഹ് അപ്പൊ ചാവാതെ കൊണ്ടടക്കുന്ന ടീംസിൻ്റെ അടുത്ത് പോവുലേ ഓല്
ആഹ് നല്ല രീതില് നോക്കണാൾക്കാര്
ഉം
നല്ല രീതിയില് നോക്കിയാമതി പിന്നെ എന്തെങ്കിലൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ട് പോയാലുള്ളൂ ഒറ്റടിക്ക് ഒഴിവാക്കൊന്നുല്ല
ഏഹ് അപ്പൊ ഇത് നിങ്ങളെങ്ങനെ നിങ്ങളെ ഏഹ് നിങ്ങളെ സ്ഥലത്ത് നിങ്ങളെ ങ്ങളെ സ്ഥലത്ത് കെട്ടിണ്ടാക്കിയതൊ അതോ എങ്ങനെ വാടകെടുത്ത്കാണ്ടോ
ആഹ് അതോന്നുഅല്ല ഇന്റെ സൽത്ത് വാപ്പാന്റെ സൽത്ത്
ഉം ഉം ലാഭള്ള പരിപാടിയാണല്ലേപ്പൊ
ലാഭള്ള പരിപാടിയാണ് പക്ഷെ രണ്ടുമൂന്നെണ്ണം കൂടി മാണെടാ ന്നാ പിന്നെ വേറൊടുക്കും പോണ്ട ഇതന്നെ നോക്കി അങ്ങനെ നടന്നാ മതി ഇത് പിടിച്ചോകുമ്പോ ഒരു പയ് മാസ റെസ്റ്റും കിട്ടും പിന്നെ അടുത്ത മാസത്തേക്കെറങ്ങിയാൽ മതി മോശല്ലാതെ ഒരു ലക്ഷം റുപ്പന്റെ അടുത്ത് തടിം
പിന്നെ ഇതീന്റെതോ ഈഹ് കാട്ടും കാര്യങ്ങളൊക്കെ അത് ഇങ്ങക്ക്ട്ക്കാൻ പറ്റോ അതോക്കന്നെ കൊടുക്കണോ
ഏ എ അതൊക്കെ നമ്മളെടുക്ക നമ്മള് സെയിലെയ്യാ കൊണ്ടാവാൻ കർഷകര് വരും
ഒരു ചക്കിനെത്ര മുപ്പൊ നാപ്പൊ എത്രെ കിട്ടുന്നെ
തൊണ്ണൂറ്
തൊണ്ണൂറ്ണ്ട്ലെ ആഹ്
ഉം പൊടിക്ക് വെല കൂടീക്കാണെ ഞമ്മക്ക് ഇതിന്റെ എറക്കാൻ നേരത്ത് കുറച്ച് പൊടിയൊക്കെ വാങ്ങാണ്ട് ഈർച്ചപ്പൊടി
ആഹ് അതൊക്കെ മിക്സയ്ക്കാണ്ടല്ലേ ഇതിപ്പോ പോവ
ആഹ് ഈർച്ചപൊടിക്ക് നമ്മള് പേഴ്സൺലി പൈസ ക്കണം അയ്ന് ഓല് തരൂല
ഏഹ് ആഹ് അതൊക്കെ നമ്മളെ സെറ്റപ്പിന്റെ ഭാഗാണല്ലോല്ലേ
ആഹ് അതെ ഈർച്ചപ്പൊടീ രണ്ട് കൊല്ലം മുൻപ് നൂറ്റീ പത്ത്ർപ്പ്യന്റെ സാധനം ഇപ്പോ നെലവില് ഓടിക്കൊണ്ടിരിക്ക്ണെ മുന്നൂറുപ്യക്കാ
ഹൗ എങ്ങനെ എങ്ങനെ ചാക്കിനോ അതോ എങ്ങനെ
ആഹ് ചാക്കിന്
അഹ്
മറ്റ് കൺട്രികളിലേക്ക് ഈർച്ചപ്പൊടി കയറ്റിയ്ക്കണം തേങ്ങ കയറ്റിയ്ക്കല് തുടങ്ങിയല്ലോ ഞാൻ
ആഹ് ആഹ്
തേങ്ങ കെയറ്റിയക്കുമ്പോ ചെകിരിപ്പൊളി കെയറ്റിയാക്കുന്നുണ്ട്
ഏഹ്
പ്പൊളി ഇന്ന് ഭയങ്കര ബിസിനസ്സാണ്
ആഹ് ആഹ് ആഹ്
അത്പോലെ ചെകിരിപ്പൊളി പൊടിച്ച്ങ്ങാണ്ട് വെര്ണതാണ് കെയറ്ണ്ടാക്കല് ഈ ചകിരി ചോറ് കാര്യങ്ങളൊക്കെ ഈ സാധനത്തിലാണ് ഇന്നെന്തെയ്യ്ണത് ചൈന കൃഷ്യെയ്യ്ണത്
ആഹ്
അവടെക്കെ കൃഷി ചെയ്യുംമ്പെള്ള മാറ്റം ഒരു സസ്യത്തിന് ഒര് തുള്ളി വള്ളാണ് ആവശ്യെങ്കില് ഒരു തുള്ളി ഓല് പാരൊള്ളൂ
ആഹ്
ഞമ്മളെ മായ്രി പൈപ്പിൻചോട്ടി കൊണ്ടാേയി പാരൂലാ
ഉം ഉം
ഇറാനിലും ഇസ്രായേൽലൊക്കെ അവരൊക്കെ കൃഷിയ്യ്ണേന്റെ ഭാഗതാണ്
ഉം
മുക്ക് സ്വാഭാവികായിട്ടും എന്ത്ണ്ട്
ഓല് ഇ ഈ ഈർച്ചപ്പൊടീല് നല്ലോം വളരും ഒന്നും മാണ്ട അന്റെ കൂടീലൊരു ചെടിണ്ട്ന്നെര്താ
ഞാനേ ഏഹ് ഐ ഈ വിഷയണ്ടല്ലോ ഈ വിഷയണ്ടല്ലോ നമ്ക്ക് ബാക്കി അത് സംസാരിക്കാ ച്ചൊര് ചെറ്യേ പണിണ്ട് ഇത്പ്പോ സമയം നീണ്ട്പോയി
ആഹ് കട്ട്യ്യെെണംന്നാണോ പർഞ്ഞെത്
ആഹ് ആഹ് അതെ അതെ അതെ അതെന്ന് വെന്യമായിട്ട് പർഞ്ഞാ പത്ത് മിൻറ്റ്
പത്ത് മിൻറ്റ് കയ്ഞ്ഞാ ബടെ ഓട്ടോമാറ്റിക് കട്ടാവും
ഇത് കട്ടായില്ല്യല്ലോ പയ്നൊന്ന് മിൻറ്റായല്ലോ പയ്നൊന്ന് മിൻറ്റായ്ണല്ലോ
പതിനൊന്നോ പതിനൊന്നരേ ആവാെള്ളൂ അതോട് കൂടി കട്ടാവും
ഏഹ് അല്ല പത്തിൻറ്റ് പോരെ
ആഹ് മതി കട്ടെയ്തോ